എന്താ വിശേഷം?
നല്ല വിശേഷം.
ഓ എന്താ ചെയ്യുന്നേ? ചോറൊക്കെ തിന്നോ?
ആഹ് ചോറൊക്കെ തിന്ന് വെറുതേ ഇരിക്കുന്ന്.
ക്കെ നീ പോന്നുണ്ടോ?
ആഹ് ഞാന് ഇക്ക ഞങ്ങളെ കടേക്ക് പോണണ്ട്. കൂളിംഗ് ഫിലിം ഒട്ടിക്കണേ. സ്റ്റിക്കറ് പണി. കേട്ടി
നിങ്ങക്ക് സ്വന്തായിട്ട് കടയാണോ?
ആഹ് കടയാ.
അവിടെന്തൊക്കെയ ങ്ങള് ചെയ്യുന്നേ?
കൂളിംഗ് ഫിലിം ഇണ്ട്. പിന്നെ, പി പി എഫ് ഇണ്ട്.
അതെ. അങ്ങനെ എല്ലാ വണ്ടീടുക്കുന്നുണ്ടോ ങ്ങള്?
എല്ലാ വണ്ടികളും എടുക്കും. കാറാണ് അധികം വര്വ.
അതെ.
കാറി കാറിൻ്റെ ഗ്ലാസ്മ്മല് കൂളിങ്ങൊട്ടിക്കും. പിന്നെ, കാറിൻ്റെ ആഹ്, സ്ക്രാച്ചൊക്കെ വീണേന് കാറിന്റെ പൊറത്ത് പി പി എഫും ഒട്ടിക്കും.
അതെ. അപ്പൊ ഇങ്ങളെ എന്താ ഹസ്ബന്റനായിരിക്കൂലേ കടള്ളത്
ആ ആ ഹസ്ബൻഡിന് കടണ്ട് ഇൻ്റെ ഒഴിവ് സമയത്ത് ഞാൻ അവിടെ പോയിരിക്കും ഞാൻ അധികം കൂടി കൊടുക്കലാണ് പിന്നെ പണിയൊക്കെ ഹസ്ബന്റാണ് എടുക്ക
ഒട്ടിക്കാനായിരിക്കുല്ലേ ങ്ങള് കുട് കൂടി കൊടുക്ക
അതെ പി പി എഫ് ഒട്ടിക്കണെങ്കി ഒരാള് വേണം പിടിച്ചൊടുക്കാന്
അതെ അ ഇപ്പേ എത്ര മണിക്കൂർ ഇണ്ടാവും
അത് രണ്ട് മൂന്ന് ദിവസത്തെ വർക്കാണ്
അപ്പൊ എല്ലാത്തരം വണ്ടികളും എടുക്കൂല്ലേ എത്ര വല്യ വണ്ടിയാണെങ്കിലും
ആ ഏത് വണ്ടി ആയാലും പ്രശനൊന്നുല്ല ഒട്ടിക്കണം തേന്ന്ണെ വണ്ടി ഒക്കെ
എടുക്കൂലേ നമുക്ക് അതില് നല്ല സാലറി കിട്ടിണ്ടോ നമ്മള് ചെയ്യുന്ന ജോലിക്കിള്ളെ
ആ അത് ഒന്ന് സാധനത്തിന് നന്നായി പൈസ വരുന്ന സാധനം തന്നെയാണ് നാപ്പത്തയ്യായിരം അങ്ങനെയൊക്കെ വരുന്ന പൈസേണ്
അതെ ഇങ്ങള്
ഒട്ടിക്കുണേന് ഒരു കൂലി എക്സ്ട്രാ വരും നമ്മള് ചെലപ്പോ ഫുൾ ഒന്നും ഭക്ഷണൊന്നും കയിക്കാതെ അയ്മക്ക് നിന്നാൽ അയിൻ്റെ ചെല ഭാഗങ്ങൾ കയിഞ്ഞിട്ട് മാത്രം ഞമ്മക്ക് ഭക്ഷണം കയിക ക്കാൻ പറ്റുള്ളു അത്ട്ട് പോവാൻ പറ്റുല്ല അതിമ്മേ പശണ്ടാവും പൊടിയോളൊക്കെ വന്നട്ട് അയ്മേ തടഞ്ഞു കയിഞ്ഞാ പിന്നെ നമുക്കാ പീസൊക്കെ ഒയിവാക്കേണ്ടി വരും അപ്പം അത് വേണ്ട വച്ചിട്ട് അത് എടുക്കണ പണി ഫുള്ളെടുക്കും ഒരു വിധം കയിച്ചിട്ട് ഫുഡ് കയിക്കാനൊക്കെ പോകും
അതെ നിങ്ങള് ഇത് ആർക്കെങ്കിലും ഇങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞയച്ചാലെ നിങളത് ഒൽ ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ
പഠിപ്പിച്ച് കൊടുക്കണ്ടൊ ചോദിച്ചാ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കില്ല കാരണം സാധനത്തിന് നല്ല പൈസയാവും അതോണ്ട് അപ്പൊ എന്താ ഓല്ക്ക് പഠിക്കണെങ്കി സാധനം വേണ്ടേ അപ്പൊ ഓല് എന്തേലൊക്കെ പൈസക്ക് അനുസരിച്ചുള്ള പഠിത്തം
അല്ലെ പിന്നെ നമ്മളിപ്പ അത് പഠി പഠിച്ചു കഴിഞ്ഞാല് നിങ്ങള അടുത്ത കയിഞ്ഞാല് ഇങ്ങളെ അടുത്ത് ഒരാൾ പഠിച്ചു കയിഞ്ഞുന്നുണ്ടെങ്കിൽ നിങ്ങള് അവിടെ ജോലിയാക്കി കൊടുക്കൊ
ഓല്ക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും നല്ല ജോലി കിട്ടണ ഒരു മേഖലയാണ് നല്ല സാലറിയോട് കൂടിയന്നെ ജോലി ചെയ്യാൻ പറ്റും
അതെ അപ്പൊങ്ങള്പ്പ കട തൊടങ്ങാൻ വേണ്ടി നിങ്ങളെ എങ്ങനെ ലോണോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലൊക്കെ എടുത്തായിരുന്നോ
ആ ലോൺ എടുത്തു പിന്നെ ആ അത്യാവശ്യം നല്ലൊരു പൈസ തന്നെ നമ്മൾ എടുത്തിട്ടാണ് ഇത് തൊടങ്ങാ
അതെ അതെ
അധികം പുതിയ വണ്ടികളാണ് ഓട്ടിക്കാണ്ടാവ ഉം
ഇപ്പൊ സാധനൊക്കെ നിങ്ങള് എവിട്ന്ന എടുക്കല് ഇതിന് വേണ്ടിയുള്ള
കോയിക്കോട് നിന്ന് എടുക്കും എറണാകുളത്തുന്ന് പിന്നെ വിദേശത്തുന്നൊക്കെ കൊണ്ടുവരാണെിൽ ഒന്നുകൂടി ബെറ്ററായിട്ട് നമ്മക്ക് നല്ല പൈസക്ക് കിട്ടണ ഇത് ഉണ്ടാവും
ഇപ്പൊ നിങ്ങള് എന്ത ഇത് ലോൺ എടുത്തന്ന് പറഞ്ഞല്ലോ
ആ
അപ്പ നിങ്ങള് എങ്ങനെ ഇപ്പ ഇത് എവിടന്നുള്ള ലോണാണ് ഞങ്ങക്കിപ്പോ അങ്ങനെ ഒരു കട തൊടങ്ങണന്നുണ്ടെങ്കില് എന്തെങ്കിലും സ സംരംഭം തൊടങ്ങണംന്നുണ്ടെങ്കില് ഏത് തരം ലോൺ ഇള്ളത് ഇപ്പൊ നിങ്ങള് എടുത്തെ
ആ ഞങ്ങള് സ്ത്രീകൾക്ക് കുടുംബശ്രീ വഴി ഒക്കെ പാസ്സാവണ ലോണ് ആണ് എടുത്തത് അതമ്മക്ക് ഞാന ഇന്റെ പേരില് തുടങ്ങാൻ വേണ്ടി എടുത്തു എന്നിട്ട് തുടങ്ങി ആ പണി ശരിക്കും നല്ലോണം അറിയാം ഹസ്ബൻഡിനാണോ ഉ ഞാനും പഠിക്കണ് ചെയ്യണ് അത്രോള്ള
പിന്നെ നമ്മള ഈ ലോണിനില്ലേ എന്തൊക്കെയാണ് നിങ്ങള് അവിടെ കൊടുക്കേണ്ടി വന്നത്
കുറെകാര്യങ്ങളൊന്നും വേണ്ട ഒന്ന് നമ്മള് കുടുംബശ്രീയില് ഉണ്ടായിരിക്കുക പിന്നെ നമ്മള് നികുതിഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങള് ആധാർകാർഡ് അങ്ങനെയൊക്കെ കൊടുത്താൽ പെട്ടെന്ന് ശരിയായി കിട്ടും നമ്മളെ പിന്നെ കടൻറതുമായി ബന്ധപ്പെട്ട കടലാസുകളുമാണ്
അതെ നമ്മളെ കടക്ക് ലൈസൻസ് വേണെന്നണ്ടോ
ലൈസൻസ് ഉണ്ടാക്കണം
അതെ
ഉ അത് നിർബന്താണ്
അതെ അപ്പൊ എത്ര വ വരെ കിട്ടണ്ട നമ്മുക്ക് ലോണയിന്ന്
ലോണ ഒരു സ്ത്രീക്ക് എഴുപത്തയ്യായിരംണ് കിട്ടുക നാല് സ്ത്രീകളുള്ള ഒരു സംരംഭം തുടങ്ങുകയാണെങ്കില് പണിക്കാരെ നമ്മക്ക് വെക്കാം അപ്പൊ പ്രശ്നംന്നുമല്ല നാല് പേരെ നാല് സ്ത്രീകള് മൂന്ന് ലക്ഷം ക്ഷംവരെ നമുക്ക് കിട്ടും അത് മതിയാവും ഒരു ഷോപ്പ്ടങ്ങാന് പിന്നെ നമ്മള വർക്കും മലയാണ് കിടക്കണത് കോളിറ്റി റ്റിണ്ടെങ്കിൽ നല്ല പണിയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല പൈസ കിട്ടും
ഞമ്മ മിഷിനറി എന്തെങ്കിലും ആവശ്യം വരുണ്ട് നിങ്ങള ഈ ജോലിക്ക്
സ്റ്റിക്കർ കട്ട് ചെയ്യുള്ളുതുണ്ട് അതിന് വരും കൂളിംഗ് ഫിലിമിനും വരൂല പി പി എഫ് ഒട്ടിക്കാനും വരൂല
ഇല്ലല്ലേ
ഇല്ലാതെ നമ്മൾ അതിന്റെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ഏറെ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളി
ഓ ഇപ്പൊ നമ്മളിപ്പോ ഒരു പി പി നമ്മള് ഒരു പി പി എഫ് ഒട്ടിക്കണെങ്കിൽ ഏകദേശം എത്ര സമയം വേണ്ടി വരും
ഒരു വണ്ടിന്റെ ഒരു ഭാഗാണോ അതോ വണ്ടി മൊത്താണോ
ത്തായിട്ട് ഒട്ടിക്കയാണെന്നുണ്ടെങ്കിൽ
രണ്ട് ദിവസം രണ്ടാള് വെച്ച് നിക്കണം
അതെ
ആ അ അതിൽ നമ്മൾ പ്രധാന ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഒട്ടിക്കുക അപ്പൊ ഓരോ ഭാഗങ്ങളും ഒട്ടിക്കുമ്പോ ആ ഭാഗങ്ങള് ഫുള്ളായിട്ട് കഴിച്ചെക്കും
അത പിന്നെ എന്താപ്പ നിങ്ങ ചെയ്ത കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങളത് നല്ലത് പറയുന്നുണ്ടോ എന്തെങ്കിലും
അഭിപ്രായമാണ് അതുകൊണ്ട തന്നെ ഞങ്ങക്ക് വീണ്ടും വരുന്നുണ്ട്
അത അതെ എവിടയും കാണാറില്ല അങ്ങനെ കേക്കാറില്ലല്ലോ അതെ
ഉ അപ്പം നന്നായി ഒട്ടിക്കും എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയത കൊണ്ട് അവിടുന്ന് പൊഠിച്ചത്ണ്ട് നല്ല ഒട്ടിക്കാനൊക്കെറി
അതെ, അപ്പൊതിനി വിദേശത്തൊക്കെ നല്ല സ്കോപ്പുള്ള ജോലിയാണ്ലെ ഇത്.
ആ, ആ. നല്ല സഥാനംണ്ട് വിദേശത്ത്. നല്ല പൈസേണ്.
അതെ. ഇത് അവരെങ്ങനെ പഠിച്ചത്. ഇങ്ങനെ ഐ ടി അങ്ങനെ എന്തെങ്കിലും പോയാണ്ടാണോ അതോ
അല്ല, കൂളിങ്. കൂളിങ് ഒട്ടിക്കണ ആളായതൊണ്ട്. പി പി എഫ് പിടിച്ച് കൊടുത്താണ്ടും പിന്നങ്ങനെ കുറേശ്ശെ ഒട്ടിച്ചും. ആ കടയിൽ നിന്നന്നെ പടിച്ചതാ.
ലെ
ആഹ് കണ്ടും കൊറേശെ ചെറിയ ഭാഗങ്ങൾ ചെയ്തു. അങ്ങനെ അങ്ങനെ ഫുള്ള് ചെയ്യും.
അത അപ്പൊ ഞാനിവിടെങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്ന. അപ്പൊ അയിന് പറഞ്ഞൊടുക്കാൻ വേണ്ടിയേ. ഇങ്ങനെ നോക്കിയ തേരുന്നു. ങ്ങളേല്ങ്ങനെ സംഭവം ഉണ്ട്ന്ന് കേട്ടു. അതെ അപ്പ അത്യാവശ്യം സാലറി ഇതൊക്കെ ഇണ്ടാവൂല്ലേ. അപ്പൊ മ്മള് ഇങ്ങൾക്ക് എത്തങ്കിലും തുക തന്നാല് ഇങ്ങള് പഠിപ്പിച്ചു കൊടുക്കൂല്ലേ.
അതെ സാധൻത്തിന്റെ പൈസങ്കി യമ്മക്ക്. അവനവനെ എറക്കാതെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ.
അതെ. അപ്ങ്ങൾക്ക്പ്പോഒരു ദിവസം എത്ര വണ്ടി വരൊക്കെ കിട്ടും.
ദിവസം ബൈക്കാണെങ്കില് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കിട്ടും. പിന്നെ ഉം. കാറ് ഒന്നോ. ആഴ്ചയിൽ രണ്ടെണ്ണോ.
അതെ നിങ്ങള്പ്പോ ചെയ്ത് കൊടുത്തേല് ഏറ്റവും വലിയ വണ്ടി ഏതാപ്പൊ.
ഡിസന്റ. ർ
ഓ ഡിസൻടറൊക്കെ ചെയ്ത്ണ്ല്ലേ.
ഉം.
അതൊക്കെ രണ്ടാള് കൂടിയാണ്ടാണോ അതോ ഒറ്റക്ക് ചെയ്തോ?
ഒറ്റക്ക് ചെയ്യാൻ കഴിയൂല. ഒരാള് ഒരു സൈഡില് നിന്ന് പിടിച്ചു കൊടുത്ത്. അങ്ങനെ ചെയ്യണം. ഉം. ആ, ചുളിയാൻ പാടൂല. വണ്ടിമ്മല് സ്ക്രാച്ച് ഒന്നും ആകാൻ പറ്റൂല.
അതെ.
ഉം.
പിന്നെ ഇത് പെൺകുട്ടിയോ കൊക്കെ ചെയ്യാം.
ആർക്കും ചെയ്യാം.
അതെ. അപ്പൊ നിങ്ങളിപാ ഷോപ്പ്ട്ടിട്ട് എത്രായി.
ഷോപ്പ് ഇട്ടിട്ട്പ്പോ രണ്ട് വർഷായി.
അപ്പൊങ്ങക്ക്പ്പോ അതൊരു ഇവിടാണോ അതോ നമ്മളെ നാട്ടിലാണോ അത്. അതിന വിദേശ താണ്. അതൊരു മെച്ചം കാണാ.
വിദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് വർക്ക് വര്ണ ഏരിയാണ്. നാട്ടില് ഇതിന് നല്ല. പൈസ ആണോണ്ട് തന്നെ അപൂർവം കുറച്ച് ആളുകള് ഇങ്ങനെ. അറിഞ്ഞ് ചെയ്ത് വര്ണേ ള്ളൂ. ഉം. നാട്ടില് ഇത് സെറ്റായി വരുന്നേ ഉള്ളൂ. കൂളിം ഫിലീമ് പൊതുവേ എല്ലാരും ചെയ്യിക്കും. ചൂടേറികഴിഞ്ഞാൽ പിന്നെ. കൂളിം ഫിലിമ് ചെയ്യും. പി പി എഫ് സെറ്റായി വരുന്നുള്ളൂ.
അതെ. അപ്പം ഇങ്ങള് ഈ കൂളിങ് ഫിലിമേ. ഈ കുളിങ് ഫിലിം ഇടുത്തു പോയിരുന്നോ കൊറച്മുന്നേ.
ആഹ, നിയമ തടസ്സങ്ങള് വന്നിരുന്നു. ഇപ്പ കൊയപ്പില്ല. ആ അതെ ആ സമയ ത്താണ് വിദേശത്തൊക്കെ പോയിന്ന്‌. സ്റ്റിക്കറുകളും ഒക്കെ വണ്ടിമ്മ പറ്റൂലാന്ന് പറഞ്ഞ സമയ ക്കെ ഇപ്പോ കൊഴപ്പ പ്പല്ല എന്നാണ് വരുന്നത്. പക്ഷേ എന്നാലും ലിമിറ്റേഷൻസൊക്കെണ്ട്.
അതെ. അപ്പോയ് ഞാന് ന്നാലെ അവടക്കേ ന്റെ മോനുണ്ട് അപ്പോ ഞാന് അങ്ങനെ അങ്ങനെ അങ്ങട്ട് വിടാന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോ ഞാനെന്തായാലും ആലോചിച്ച് ഇങ്ങക്ക് വിവരം തരാ ട്ടോ അവനോടിം താല്പര്യം വേണല്ലോ. അപ്പോ ഞാൻ ന്നാ അയിനനുസരിച്ച് ഇങ്ങളേക്ക് വിളിക്കാട്ടോ
ആ ആയിക്കോട്ടെ ശരി